ഹലോ
ഹലോ കേക്കാമോ
ആ കേക്കാം കേക്കാം
ആ എന്തോടുക്കുന്നു
ആ നന്നായിട്ടിരിക്കണ് ഇങ്ങനെ വെറുതെ ഇരിക്കണ്
ഓ കഴ്ഞ് കഴ്ഞ്
വീട്ട് എല്ലാരും എന്തെയ്യും?
എല്ലാരും സുഖായ്ട്ടൊക്കെ ഇരിക്ണ് പിന്നെ അനിയത്തിമാര് ചെറിയ ജോലിക്ക് പോവുന്നുണ്ട് അപ്പ അവര് ജോലിക്ക് പോയേക്കാണ് എനിക്കൊരു മോനാണ് ഉള്ളെ ചെറിയ ഒരു കുട്ടിയെ ഒള്ളു ആഹ് രണ്ട് വയസ്സാ
ആഹ് ആഹ് ആഹ് ആഹ് എന്റെ മോന് ഒറങ്ങ്ന്ന് ഉം ഒൻ ഒരാളേ ഒ ഒന്നര വയസ്സ്‌ ആഹ് ആഹ് ആഹ് ഉം
പിന്നെ ആരാ ഹസ്ബന്റിന്റെ വീട്ടിലാണോ?
അതെ അതെ ആണാണ് ഉം
എന്താണ്പ്പൊ പരിപാടിയൊക്കെ? മഴ ഇല്ല ഇന്ന് ഭയങ്കര വെയിലാണ് ഇന്നലേം വെയില ഒക്കെ തന്നെയായിരുന്നു അയ്ന് മുന്നേ മഴയുണ്ടായിരുന്നു രണ്ടുസം അങ്ങനെ മാറി മറിഞ്ഞും
ആഹ് ആഹ് ആഹ് പൊർത്തെങ്ങും പോവ്ന്നി
പൊർത്തേ ഭർത്താവ് ഗൾഫി പോയി അപ്പ ആള് നാട്ടില് ഇണ്ടായിരുന്ന സമയ ഇപ്പ പിന്നെ പോയിര്ന്ന് ഇപ്പ പിന്നെ അങ്ങനെ ആരു ഇല്ല അത് കാരണം ഞങ്ങള് പി ട്ട് തന്നെയാണ് ഉം എന്റെ വീട്ടിലാണ് എന്റെ സ്വന്തം വീട്ടിൽ തന്നെ
ആണോ ചേട്ടൻ പോയത് കൊണ്ടാണോ?
ഞങ്ങള് ഇവിടെ തന്നെണ് അവടെ അത്ര സുഖല്ലാത്തോണ്ട് നമ്മള് ഇവിടെ തന്നെണ്
ഓഹ് നമ്മളല്ലയോ സുഖവും സുഖകോറവും ഒക്കെ ഉണ്ടാക്
ആഹ് അതെ അതെ അതെ അത് പിന്നെ എല്ലാട്ത്തും അങ്ങൻ തന്നെയാണല്ലോ നമ്മളാണല്ലോ പ്രശ് നക്കാര് അവരൊക്കെ പിന്നെ നല്ല ആൾക്കാരായോണ്ട് കോ പ്പോല്ല ആരോട് പറയാൻ ആരോടും പറഞ്ഞിട്ടൊന്നും ചെയ്യാനില്ല എല്ലാ എല്ലാ സ്ഥലത്തും ഈ ഒരു കാര്യ ത്തിൽ മാത്രം ഒരു വിവേചനോല്ല
ഓഹ് പറഞ്ഞിട്ട് കാര്യൊന്നുവില്ല ഉം ഉം നമ്മളങ് അഡ്ജസ്റ്റ് ചെയ്യുക അത്രേള്ളൂ
ആഹ് ഓഹ് എന്നാലും അയിന് പരിധിയൊക്കെ ഇല്ലേ എല്ലാ വീടുകളിലും ഒരുപോലെ ആവുവോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വീടുകളിലൊക്കെ അഡ്ജസ് റ്റ് ചെയ്ത് പോവാം ശരിയാണ് പക്ഷെ എല്ലായിടത്തും
ഉം എന്നു അവരു കൂടെ കാണത്തില്ലല്ലോ നമ്മൾ അത് കൂടെ മനസ്സിലാക്കിയങ് നിക്ക അത്രേള്ളൂ രണ്ട് കൈ കൂട്ടിയടിച്ചാലല്ലേ
ഓഹ് നമ്മളത് അങ്ങനെയല്ല രണ്ട് കൈ കൂ ട്ടിയടിക്കാനയിട്ട് നമ്മൾ കൂട്ടിയടിച്ചില്ലെലും അടുപ്പിക്കാൻ വേണ്ടി ഇങ്ങന ഇങ്ങനെ അടി ത്തെടുത്ത് വരും അപ്പ പിന്നെ നമ്മളെന്താ ചെയ്യ നമ്മുക്ക് ഒന്നും ചെയ്യാൻ പറ്റ അതാണ് അതാണ് പ്രശ്നം അപ്പോ ഞാനും എല്ലാരോടും പറയെ നമ്മൾ ഈ രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോ സൗണ്ട്ണ്ടാവുന്ന് പറഞ്ഞ ശരിയാണ് ഈ രണ്ട് കൈക്ക് നമ്മൾ ഒരു കൈയങ്ങ് മാറ്റി വെച്ച സൗണ്ട് വരൂലല്ലോ പക്ഷെ ഈ മറ്റ രണ്ടാമത്തെ കൈയുടെ അടുത്തേക്ക് ആദ്യത്തെ കൈ ഇങ്ങനെ അടുത്തടുത്ത് വരു മ്പ പിന്നെ നമ്മളെന്തേയ്യാ ഉം അതാണ് അങ്ങനെ പിന്നെ പറ ഉള്ള സമാധാനത്തിലൊക്കെ അങ്ങനെ അങ്ങോട്ട് പോണു പിന്നെന്താണ് വേറെ വിശേഷങ്ങളൊ
ആഹ് ചോറൊക്കെ കഴിച്ച്
ആഹാ
പശു ഉണ്ടേ അപ്പൊ പാല് കൊടുക്കാൻ നേരത്തെ പോകണം മൂന്ന് മൂന്നര ആവുമ്പോഴ്ത്തേനും പോണം
ഓഹ്
അതുകൊണ്ട് എല്ലാം നേരത്തെ അങ്ങ് കഴിക്കും ആഹ് അപ്പൊ മോനെ ഉറക്കിയിട്ട് എനി ക്ക് പോവാനൊക്കത്തുള്ളു അല്ലെങ്കിൽ അവൻ ഭയങ്കര കരച്ചില്ല ആ ആ അതുകൊണ്ട് ആ ഇവിടെ മൂന്ന് വല്ലേ ആൾ മൂന്ന് വല്ലേ ആളും രണ്ട് കുഞ്ഞളും ഉണ്ട്
ആ ശരി ആടാ ആടാണോ പശുവാണോ
അല്ല പശു പശു മൂന്ന് വലിയ പശുവ രണ്ട് കുഞ്ഞ് രണ്ട് കുഞ്ഞാറും ആ ആ ആ ആ അപ്പൊ അത് കൊണ്ട് കൊൊടുക്കാൻ പോകണ്ടോണ്ട് ജോലി അതെ അതെയ ആണ് ആണ് ആന്നാന്ന ആന്നാന്ന് ആനാണ്
ആണല്ലേ അപ്പം പിന്നെ പുൊറത്ത് കൊടുക്കുന്നായിട്ട് ഇടാവോ
ഉണ്ട് പിന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് വീടുകളിലൊക്കെ ഉച്ചയ്ക്ക് കൊടുകും ബാക്കി രാവിലെ കൊടുക്കും പിന്നെ സൊസൈറ്റിയിലോ ബാക്കിയ ഉള്ളത് സൊസൈറ്റി കൊണ്ട് കൊടുക്കും
അ യ് ശരി ആ് അപ്പൊ മോനാണോ മോളാണോ
ആ ഉം
ഉള്ളേ
എനിക്ക് മോൻ
മോനാണ് അപ്പോ കുഞ്ഞിന് പാല് കൊടുക്കുവോ ഇല്ലല്ലെ
ആ ഉണ്ട് ഉണ്ട് പശുവും പാാലാണോ ഇല്ല ഇല്ല ഇല്ല കൊടുത്ത തുടങ്ങിയില്ല രണ്ടു പയസൊക്കെ ആവുമ്പോഴത്തേന് കൊടുത്തു തുടങ്ങന്ന് വിചാരിച്ചു
ആശരി ആ അതാ ഞാൻ ചോദിച്ചത് എല്ലാരുംന പെട്ടന്നും കൊടുക്കൂലല്ലോ ഉ
ആ ഒരു വയസ്സ് കഴിയുമ്പോ കൊടുക്കാ മെന്ന് ഇങ്ങനെ പറയുന്നു പക്ഷേ കൊടുത്ത് ഒടങ്ങിയില്ലിനി
നേർപ്പിച്ചിട്ട് കൊടുക്കാണെങ്കില് ആഹ് കഫക്കെട്ട് അല്ലെ ചെലപ്പം വയറിന് ദഹനത്തിന് പ്ര
ദഹനത്തിനും പ്രശ്നം വരാം ആ കൊടുത്ത്‌ തൊടങ്ങിയില്ല ഞാൻ വിചാരിച്ച് ഇച്ചിരി കുറുക്കിലൊക്കെ ഇച്ചിരീച്ചെ ഒഴി ച്ചു കൊടുത്തു കൊടുത്തു കൊണ്ട് വന്നിട്ടേയ് രണ്ട് വയസ്സാവുമ്പഴത്തേന് അല്ലാതെ കാച്ചി കൊടുക്കുന്ന പരുവാക്കി എടുക്കാന്ന് വിചാരിച്ചു ആ കുടിക്കും കുടിക്കും
എന്ത് കുറുക്ക അപ്പൊ എന്താ കൊടുക്കണേ മറ്റ്
റാഗി കൊടുക്കും ആ റാഗി ഗിയും പിന്നെ മറ്റേ ഹെൽത്ത് മിക്‌സ് ഇല്ലേ അതും ഉം മറ്റേ ഏ ഏത്തക്ക ഏത്തക്കായ ഒണക്കി പൊടിച്ചതും
ഒണക്കി പൊടിച്ചതും ആഹ് അത് കുടിക്കുന്ന ണ്ട്ല്ലേ വേറെ ഭക്ഷണം നമ്മള് ചോറ്
ആഹ് ചോറൊക്കെ കൊറേശെ തൊടങ്ങി ഉം ആ വല്യ താല്പര്യവില്ല ആ ചോറിനോട് ആഹ് കഞ്ഞി കുടിച്ചോളും പക്ഷെ ചോറായിട്ട് കൊടുക്കുമ്പോഴത്തേന് ആ ഉം
ഉം റാഗി കുടിക്കുന്നത് ഹ് ഇന്നൊക്കെ റാഗി കുടിക്കാൻ ഭയങ്കര പാടയിരുന്നു ആദ്യോക്കെ കുടിക്കുവായിരുന്നു പിന്നങ്ങ് വലിച്ചിലായി കുടിക്കാൻ പക്ഷെ നല്ലതാണ് കുട്ടികൾക്കല്ലേ ഈ കാൽശ്യോക്കെ ഒള്ളത് കൊണ്ടെയ് ഉം കുടിച്ച് കിട്ടാനാണ് പാട്
ഇപ്പം മറ്റേ പാലിനകത്ത് കലക്കി കൊടുക്കുന്ന ഒരു മറ്റേ ഇത് വന്നല്ലോ അത് നല്ലയാണെന്ന് ആ ആ അത് നല്ലയാണെന്ന് പറയുന്നു എന്തോ
അയ് അപ്പ കൃത്യം എത്രായി ഒന്നരയാണോ അതോ ആ കൃ ത്തിയായോ അത് കഴിഞ്ഞോ ഉം ആണ്ലെ ആ ഏത് മാസം ആണ് അപ്പൊ ബർത്ത്ഡേ ഏത് മാ മാസത്തിലാ?
നവംബെർൽ
അപ്പ ഈ നവംബെർ വെരുമ്പോ രണ്ട് വയസ്സാവും
നാ ആ ഈ ഒന്നര വയസ്സ് കഴിഞ്ഞ് ശരിയാ ആ നവംബെർ ആവുമ്പോ രണ്ട് വയസ്സാവും
രണ്ട് വയസ്സാവും ആഹ് അയ് ശരി. എങ്ങനെ ഇണ്ട് കുറുമ്പ് വാശി
ഓ കുറുമ്പൊന്ന് പറഞ്ഞാ കുറുമ്പ് ഒറ്റയ്ക്ക് ഇരുത്താനേ ഒക്ക
ആ അതാണ് ഞാന് എല്ലാരോടും ചോദിക്കും എങ്ങനെയാണ് ഈ പിള്ളെരെയൊക്കെ എങ്ങനെ വളെർത്തിക്കൊണ്ടന്നെന്ന്
അത് ഒണന്നിരിക്കുവാണെങ്കി നമ്മുടെ ഒരു കാര്യവും നടക്ക
നടക്കൂലാ അത് യെന്നെ അതാണ് പ്രശ്നം
അമ്മെയും ഞാനും കൂടെ അല്ലെ വീട്ടിൽ നോക്ക്ന്നെ കാര്യങ്ങൾ നോക്ക് ന്നെ ഒന്ന് ആരെങ്കിലും ഒരാൾ അച്ഛനെ കൊണ്ട് കുഞ്ഞിവിനെ നോക്കാന് ഒ ക്കത്തില്ല ആഹ് അമ്മയോ ഞാനോ വേണം കൂട്തെലും എന്റെ കൂടെ അവൻ ഇരിക്കത്തൊള്ളു ആണ് ഈ പ പാൽ കുടി എന്നൊരു ചിന്ത ഒള്ളെത് കൊണ്ട് അമ്മമാരോടാണല്ലോ കൂട്തെൽ അറ്റാ
അതെ അതെ ഇവെൻന്ന് പറയിമ്പോ ഈ കുറുമ്പിനേക്കാളും വാശിയാണ് കുറുമ്പ് അങ്ങനെ കാര്യയിട്ടൊന്നുയില്ല കുറുമ്പ് ഇണ്ട് ഇല്ലാതെയല്ല എങ്കിലും ഇങ്ങനെ ഏഹ് പക്ഷെ എങ്കിലും പറഞ്ഞാലൊക്കെ മനസ്സിലാവും പക്ഷെ ട്ട് വാശിയാണ് എൻ്റെ പൊന്നെ എന്ത് പറഞ്ഞാലും മൻസ് ഒര് കാര്യം വേണംന്ന് പറഞ്ഞാ അത്
വേണം ആ ഇവെടെ അങ്ങനെയൊക്കെ തന്നെ ഒത്തിരി കാര്യങ്ങള് സംസാരിക്കാറായില്ലെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതിൽെല്ലാം പറ കാണിച്ചു തരും ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്യന്ന് അത് അവനും ചെയ്യണം നമ്മള് പരിപാലിക്കവാണെങ്കിൽ ആക്കും പരിപാലിക്കണം നമ്മള എണ്ണ എണ്ണ ഒഴിച്ച് കടു
ആണെ അവന വതരണം ആഹ ഇത് തന്നെയാണ് നമ്മള് പറയും ഇത് ടിച്ചെണ്ണ കെറിക്കുംൊക്കെ പറഞ്ഞ ആരോടും ആർും മനസില അതൊക്കെ അപ്പോഴാണ് വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി വരുന്നത്
ചെയ്യാന് എല്ലാം ആക്കി ചെയെയ്യണം ആളന്നാ അപ്പ നമുക്ക് ഫോണൊന്നും ഒത്തിരി നേരം കൊടുക്കാനൊക്കത്തില്ല ടി വി വെച്ച് കൊടുത്താ അയാൾ അങ് വരും അള അടുക്കളായിരിക്കണം ആഹ് ഇവിടെ അഛനക്ക ചോദിക്കത് നീ ആളാന്നോണ്ടോ അത പെണ്ണന്നോണ്ടോ
ആ ഇത് നമ്മള് ഇതുപോല ടി വി വച്ച കൊടുത്തിട്ടേ അടക്കളയിലൊക്കെ പോകുമ്പോ ഞാൻ ചോറ്ടുക്കൻ കാര്യമായിട്ട് നമ്മളോവിടന്നും ചെയ്യണില്ലെിലും നമ്മളൊന്ന് ചോറെടുക്കാനോ എന്ത ചെയ്യ എന്തെങ്കിലും നമ്മുടെ അത്യാവശ്യത്തിന് എന്തിനന് ഞാൻ ഈ ബാത്റൂമിൽ പോകുമ്പോര അന്വേഷിച്ചു വരും
ആഹ് ആന്ന്- ഇവിടെ ഏതൊക്കെ തന്നെ ഞാൻ കുളിക്കുമ്പോ അവനെയും കൊണ്ട് കേയറണം
പിന്നെ ആരോടാ പറയാല്ല ആരോട പറഞ്ഞിട്ടും കാര്യ
കാര്യൊന്നും ഇല്ല അവര് മാറണ്ട ഇവിടെ മാറ്റി നിർത്താനാ അങ്ങേറ്റാ നമ്മക്ക് നമ്മള് തന്നെ ചോറിടുകവാണെങ്കിൽ തന്നെ മയാക്ക് കാലത്തിൽന്ന് തനിയെ വിളമ്പി നമ്മുടെ പ്ലേറ്റിലി
ആ അത് തന്നെ ആഹ ആഹ അപ്പൊ എനിക്ക് തോന്ന ഇപ്പത്തെ പിള്ളേരൊക്കെ എങ്ങനെ തന്നെയ തോന്നുന്നുണ്ട് ഇത് തന്നെയാണ് ഇവിടെ ഇത് ഒും ഒരേ സമയത്തുള്ളവരെക്കെ ഇങ്ങനെ ആക്കി വിടങ്ങാൻ പോകുന്നുണ്ട്
ആഹ് ആ ആ എന്ത് ചെയ്യാനൊക്കും
അതെ അതെ നടക്കോ അങ്ങനെ നല്ല ഓടി ഓടി നടക്കോ
ആഹ് നടക്കും നടക്കും കൊഴപ്പൊന്നും ഇല്ല നടക്കും
എന്തെങ്കിലുമൊക്കെ പിടടിച്ച് മുകളിലോട്ടൊെ കയറി അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും
ബ ശേരയും മേളോട്ട് കേയറും പിന്നെ അല്ല ആ നമ്മള് ഈ പിന്നെ ഡൈനിങ് ടബിന്റെവിടെ ഇരിക്കുമ്പഴ ത്തേനും അതിൻന്റെ ആ ഉറുക്ക് കമ്പിയെ ചവിട്ടിയിട്ട് മേളോട്ട് കയറും ഉം നമുക്ക് സ്വസ്ഥ- സ്വസ്ഥായിട്ട് ഇരുന്ന് കഴിക്കാൻ ശ്രമിക്കല്ല അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാള് നേര നേരത്തെ കഴിച്ചിട്ട് ബാക്കിയുള്ള ഒരു പിന്നെ കഴിക്കണം അങ്ങനെയൊക്കെത്തുള്ളു അപ്പൊ ഈ കഴിച്ച ആള് ആളിനെ നോക്കും
ആഹ അതാണ് ആദ്യൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയ ആായിരുന്നു പിന്നെ ഇപ്പ ആ ഇപ്പോഴും അങ്ങനെ ഞ കഴിച്ചു അവന് കൊടുത്തിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ
ആഹ ചെയ്യാന ആഹ നടക്കത്തില്ല ഉം ചില ദിവസങ്ങളിൽ നല്ല മൂടുള്ള ദിവസങ്ങളുണ്ട് അപ്പം അയാക്കും കൂടെ ഒരു പ്ലേറ്റിൽ നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുത്താൽ അത് മരിക്കും ണ്ടാക്കി അവിടെ ഇരിക്കും കാര്ത്തിൽ നിന്ന് കൊണ്ടാക്കെ അവിടെയിരിക്കും ചില ദിവസം എല്ലാ ദിവസവും ഒരേപോലെ അല്ലല്ലോ പള്ളോര് ഓക്കെ ഓക്കെ